ആ കേക്ക് കതെ പറഞ് ഉം
ങ്ങൾ ഉം ഉച്ചക്കൊക്കെ ഭക്ഷണത്തിന് കറികളൊക്കെ എല്ലാം പറ്റുവോ
ആ കറികളൊക്കെ വെച്ച് മീൻകറി ഇരിപ്പുണ്ട് മീൻകറിയുണ്ട് തോരൻ ഇരിപ്പുണ്ട് പിന്നെ അച്ചാറ് പപ്പടം അതെല്ലാം ഉണ്ട് അപ്പൊ പിന്നെ കഞ്ഞീടെ കൂടെ ഞാൻ ഇച്ചിരി പ പപ്പടം അങ്ങനെ കഴിക്കില്ലെന്നാ പറയുന്നത് പരിക്ക് പപ്പടവും അധികം നല്ലതല്ലന്ന് ങ്ങനെ പറയും
ഞ്ഞി പനിണ്ടായാൽ തന്നെ ഭക്ഷണത്തിനൊന്നും വല്യ താൽ പര്യംണ്ടാവൂല പ്പൊ കഞ്ഞി കുടിക്കൊക്കെ നല്ലത്
ആ പിന്നെ മക്കളത്രല്ലാ
ആ ഒരാളഞ്ചിലാാണ് രണ്ട് പെൺകു ട്ട്യാളാണ് പ്പോ ഒരാളഞ്ചിലും ഒരാൾ പെ കെ ജി പ്പോ ചേർത്തിട്ടൊള്ളൂ അവളെ തന്നെ നേരത്തെ ചേർത്തിയാണ്ട് നേ
എൽ കെ ജി ആയതുകൊണ്ട് അതിലും കഥയായിരി
ന്നല്ലോണം ക്ഷമ വാണം ഏ ക്ഷമയാണ് ഇല്ലാ അതെ അതാണ് വല്യ ട്ടാസ്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഓര് ഓരഷ്ട്ടത്തിനല്ലേ ചെയ്യുള്ളൂ
ഉം പെൺകുട്ടികളുകൂടെ ആയതുകൊണ്ട് വഴ ഇില്ലായിരി
ഓ അതൊക്കെ കണക്കാ അതിവടെ വന്ന് നോക്കിയാ കാൻസലാകും ഞാ ഞാനും കരുതീന്നതങ്ങനൊക്കെതന്നേ രണ്ടു പെൺകുട്ടിയാളല്ലേഅപ്പോ വയക്കൊന്നും ഉണ്ടാവില്ല എവടെ ആൺകുട്ടികളാട്ടിലും താണ് ഇവരെ
ആ ഇവിടെ ആൺകുട്ടിക്ക് അത്ര ഇല്ല അവം പിന്നെച്ചിരി ഒതുങ്ങ്യേട്ടയ്പ്പാ
ആ അതിങ്ങെനെ ആ അതാണ് പെൺകുട്ടികളാണ് ഇപ്പത്തെ ക്ക് തോന്ന്ണ് ഇപ്പത്തൊരു കാലത്ത് പെൺകുട്ടികളാണ് കുറച്ച് എല്ലംകൊണ്ടും കൊണ്ട് മുന്നിക്ക് ഓരേ കച്ചറ കണ്ടാലേ എന്താവരിങ്ങനെന്ന് കരുതും
അതെ ഇപോ ആൺകുട്ടിയൊട്ട് മോശോ ന്നു അല്ല പക്ഷെ ഇങ്ങനെ മറ്റുള്ളോരോടങ്ങനെ ആ ഒരിതൊന്നും ഇല്ല എന്ന് വെച്ചാ ഭയങ്കരാ യിട്ട് പോയി അവരെ ഡിസ് റ്റ്ർബിയ അങ്ങനൊ ഒന്നുവില്ല അവൻ സ്വന്തമായിട്ട് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരും എന്നിട്ട് ഇരുന്ന് കരയും അങ്ങനെയാ പക്ഷെ അവള് അങ്ങനെയല്ല അവളിങ്ങനെ ആ വലുത് ആൺകുട്ടിയാ അവനങ്ങനെ എന്നുവച്ചാ അവൻ സ്വയവായിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റേ കൊളവിക്കൂടുണ്ടല്ലോ അവിടെ കടന്തല് കൂട് അപ്പം അവധിയല്ലായിരുന്നോ അപ്പം കളി- ക്കാൻ വിട്ട് ഇവനെയും കൂട്ടുകാരെയും കൂടെ കൂട്ടുകാരും ഇവനും കൂടെ ക്രിക്കറ്റ് ഈ ചുമ്മാ കുഞ്ഞു ബാറ്റും എടുത്തോണ്ട് പോന്നതാ തൊട്ടപ്പ ണ്ടില്ല നമ്മുക്ക് കാണാം ഇവിടെ നിന്നാ അപ്പം പോയിട്ട് അവിടെങ്ങാണ്ട് കടന്തൽ കൂടുണ്ടായിരുന്നു ഒരു തവണ ഇവൻ അടിച്ചു അയിനട്ട് എന്നിട്ട് കുത്തി ഈ ദേഹത്തെല്ലാം ല്ലാം കുത്തി ഈ കൂട്ടുകാരന്മാരെ കണ്ട- വഴി ഓടുവല്ലോ കുഞ്ഞുങ്ങളാണേലും അതുങ്ങക്ക് അറിയാലോ ഓടും ഇവനാ കുത്തുകൊണ്ട് വന്ന് പിന്നെ കയ്യേലെല്ലാം ദേഹത്തെല്ലാം ആയായിരുന്ന് എന്നിട്ട് ആഹ് അന്നിട്ട് ആശുപത്രി കൊണ്ടോയി എല്ലാം ശരിയായി അപ്പം രണ്ടുമൂന്ന് ദിവസം വീട്ടിയിരുന്ന് എല്ലാം ശരിയായി റ്റേന്ന് ഇവൻ- വീണ്ടും പിന്നെം മാറി ബാറ്റും എടുത്തോണ്ട് പോയിട്ട് അതിനട്ട് തല്ലി വീണ്ടും അത് കുത്തിന്നുള്ള ദേഷ്യത്തിലേ എന്നെ കുത്തോന്ന് ചോദിച്ചിട്ട് തല്ലി ഇവിടെ നിന്ന് നോക്കി ഞാ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാല ട്ടു എന്നിട്ട് ഭയങ്കര അലക്കേ- ക്ക അപ്പം എന്തുവാന്ന് അറിയത്തി ത്തില്ലല്ലോ ഹ ഹ് ഹ്അടുത്ത് ചെല്ലാൻ പറ്റോ എന്നിട്ട് ഓടിവന്ന് പെരെ- കേറി അന്നേരം നോക്കിപ്പോ മുഖത്തു- എല്ലാ അങ്ങനൊക്കെ ഉണ്ട് ഭയങ്കര ഭാഗ്യത്തിനാ ആ പെങ്കോച്ച് വെളിനിപ്പില്ലായിരുന്ന്
ഈ സാധനം തൊട്ടാല് ബേക്കില് കൂടുന്നുള്ളതേ
ആഹ് അതെ
ഹ് ഹ് ഹ് അയ്ന്റെ ഒരു ഇത് നമുക്ക് ചിന്തിച്ച അറിയായിട്ട വരുമ്പ ലെ ആ പ്രായല്ലേ ആയിട്ട്
ആഹ് അങ്ങനെ അത്
ഉം രസാണ് ലെ ഹ് ഹ് ഹ് രസള്ള വികൃതിയാണല്ലോ മോള പാടെന്താ മോളെ
മോള് മോള് വരുമ്പ മ്മൾ തൊടങ്ങുന്ന കഥയാ പിന്നെ മോക്ക് ഇച്ചിരി കൂടൊരു എ എന്താ പറയാ ഈ മറ്റുള്ളവരെ ഉപദ്രവി ക്കൊക്കെയാണ് നല്ല തിരിച്ച് കൊടുക്കും ഇവളെ തല്ലാനും തൊടാനും ഒന്നും പറ്റത്തില്ല അതിപ്പോ ആരാണെങ്കിലും തിരിച്ചടിക്കും അങ്ങനൊരു ഹ് ഹ് ഹ്
ഹ് ഹ് ഹ് എന്റെ ചെറുത് അങ്ങനെയാണ് വെലുത് പിന്നെ എനിക്ക് തോന്നണ് ഒരു ഒതുങ്ങിയ ടൈപ്പ്
ആഹ് എനിക്ക് തോന്നുന്നു വല്ല്യ പിള്ളാരാണ് എല്ലാ വീട്ടിലും പാവങ്ങള് കുറച്ച് കൂടി
ഈഹ് ഇപ്പം ഞമ്മളെന്നെ എന്തെങ്കിലും ഒന്ന് കാട്ടാണെങ്കിലൊ ഒക്കെ റബ്ബേ എന്താണറിയോ നല്ലോണം തിരിച്ചടിക്കും നല്ല വേദനയാണ് ജസ്റ്റ് ഒന്ന് ഒരു അടി അടിക്കണത് മെല്ലയാണെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഓരിങ്ങനെ വീശിയാണല്ലോ അടിക്കാ
അതെ അതെ
വീശിയടിയ നല്ല വേദനയാണ് ശരീരത്ത് ക്കാണ്ട് കൊണ്ടാ നല്ല വേദനയാ
അത് ഇവിടെ ഇവിടെ ആണേലും അങ്ങനെയാ നമുക്ക് നമ്മൾ അവരെ എന്താ വഴക്കൊക്കെ പറയുവാണേ മുഖോം വീർപ്പിച്ചു നിന്നേ നോക്കുന്ന കാണണം ഓഹോ അപ്പോഴത്തേക്ക് അങ്ങ് വീർക്കും രണ്ട് കവിളും ഇങ്ങനെ വീർത്തി
ശരി അതാ ആഹ് കാണുമ്പോ അതാണ് നമ്മള നമ്മള് അങ്ങനെ ദേഷ്യം പിടിച്ച് നിക്കാറ് ല്ല ഓരേ ഓരോരോ ഇത് കാ കോപ്രായങ്ങള് കാണുമ്പോളേ നമ്മളന്നെ ചിരിച്ചു പോകും
അതും ഇങ്ങനെ നമ്മള് വഴക്ക് പറയുമ്പൊ ഇങ്ങനെ പാവത്തിന്റെ കൂട്ട് മൊഖം വെക്കും എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോ വീണ്ടും ഈ ചെറ്ക്കനെ ഇടിക്കുന്ന ഇടിയുടെ സൗണ്ട് നമുക്ക് അടുക്കളെ നിൽക്കുമ്പൊ കേൾക്കാം അവൻ പക്ഷേ ഉണ്ടല്ലോ അവൻ തിരിച്ച് ഉപദ്രവിക്കത്തില്ല അങ്ങനെ കൊഴപ്പ അവൻ ഇങ്ങനെ എന്ത് കിട്ടിയാലും എന്നെ അടിച്ചമ്മേന്നും പറഞ്ഞു വരും അല്ലാണ്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്ത അങ്ങനെയൊന്നും പ ചെയത്തില്ല ഇപ്പൊ കൂട്ടുകാൻ ഇരിച്ചാലും അവ വീട്ടിൽ വന്ന് പറയും കരഞ്ഞൊണ്ട് ആഹ അപ്പൊ നമ്മള് ചെന്നത്
കണക്കിന് അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അങ്ങനെ കൊണ്ട് നട
ആഹ പക്ഷെ അതിന് സാധാരണ പെൺ പിള്ളേരല്ലേ അനങ്ങാതെ ഇരി ഇപ്പോൾ അതിനും കൂടെ ഇവനെ അടിക്കുന്നത് കണ്ട പോയിടിക്കും ഇവിടെ കളിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ ആ പിള്ളേർ തമ്മിൽ വഴക്കണ്ടാവകുമല്ലോ എന്തേലുമൊക്കെ പറഞ്ഞഞ് കുഞ്ഞു പിള്ളേരല്ലേ ഇവള് ചെന്ന് ഇടിക്കും അവനെ തൊടുമ്പും അങ്ങനെ സ്നേഹമൊക്കെ ഉണ്ട് ഭയങ്കര
ആ അതുണ്ട് അതുണ്ട് പക്ഷെങ്കില് സ്വന്തായിട്ട് കിട്ടിയാല് രണ്ട് ഇ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തല്ലായി എത്രയപ്പ ചെറുതിന് വയസ്സ്
ചെറുതിനാ ഇപ്പ ആറു വയസ ആവുന്നു
ആ ശരി ഉം ഉം വലുത്തിനോ
ഇപ്പ ആ അവന എത്ര വയസായ
ആഹ്
എന്റെ മോക്ക് ഇപ്പോ പത്ത് വയസ്സോളെ നേരത്തെ ചേർത്തി സ്കൂളും മദ്രസിലും ഒക്കെയ
ആഹ്
അപ്പൊ അഞ്ചിലെത്തി അപ്പൊ ആകാണ് മദ്രാസില ആറിലാണ് രണ്ടു കൊല്ലം ബാക്ക് ആ മദ്രസ്സണ്ടല്ലോ നമുക്ക്
ആഹ് അവിടെ അപ്പൊ പഠിപ്പിക്കുന്നത് അവിടെ എന്തോ സത്യത്തിൽ പഠിപ്പ ക്കുന്നെ സ്കൂള് പോലാ
അല്ലല്ല അത് ഞമ്മൾ ഇസ്ലാമിക്ക ആയിട്ടുള്ള കാര്യങ്ങള് ഞമ്മളെ ഇപ്പൊ നിങ്ങൾക്കായിട്ട് ഓരോരോ ആചാരങ്ങൾ ഉണ്ടാവല്ലോ അതേപോലെ ഞമ്മ അതായിട്ടുള്ള നിസ്കാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ആളുകളോട് പെരുമാറുന്നത് അത് ആ എന്താ പറയുക പ്രായമായവരോട് എങ്ങനെയാണ് അങ്ങനത്തെ ഓരോരോ ഭാഗമായിട്ടുള്ള പാടങ്ങളായിരും ഉൽക്കുള്ളത് ഓരോന്നിനും ഓരോ പിന്നെ അതേപോലെ നമുക്ക് ഖുർആൻഉണ്ട് ഓതാൻ ആ ഇംഗ്ളിതെന്താ അറില്ല അതെ പിന്നെ നമക്ക് ഖുർആൻ ഉണ്ട് അപ്പൊ അതും അങ്ങനെ ഓതുവാ അത് അങ്ങനെ പഠിക്കുവാ അത് അങ്ങനെ ഇങ്ങനെ നമ്മള് സാധാ വായിക്കണ പോലെയല്ല അതിന്റെ ഒരു രീതി ആയി ആ ഒരു ഓത്തിന് വേറൊരു ഒരു ആഹ് പഠിക്കണന്ന് നിർബന്ധ കാരണം നമ്മള് മുസ്ലിം ആരിക്കെ നമുക്ക് പഠിക്കല് നിർബന്ധണ്
ആഹ്
അതുകൊണ്ട് നമുക്കത് പഠിനമ്മള മക്കളെ നമ്മള് മദ്രാസില് ചേർത്തി അത് പഠിപ്പിക്കണം
ഓഹ് അങ്ങനെ
ക്കാ രീതിയിൽ മുന്നോട്ട് പോകാം
ആഹ് അല്ല അപ്പൊ ആഹ് അല്ലാതെ ഇതിന്റെ ഇത് ഉണ്ടെലെ കല്യാണം കഴിക്കാൻ പറ്റു അങ്ങനെ ഉണ്ടോ
അല്ല അങ്ങനെയൊന്നുല്ലാ ഞമ്മളരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ നമ്മുക്ക് അതിന്റേതായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എന്താ വെച്ചാല് നമ്മളെ ഈ ഒരു ഇത് പഠിക്കുന്നടത്തോടെ നമ്മെ കല്യാണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മള് അതിൽ പഠിച്ചു പാ ച്ച് പോരും എല്ലാം അതില് പഠിപ്പിക്കും അപ്പം ഞമക്ക് പുറത്തുനിന്ന് ഒരാളെ ആവശ്യല്ല ഞമ്മൾ കംപ്ലീറ്റ് ഇത് ചെറുപ്പം മുതലേ അവസാനം വരെ പഠിക്കല്ലേ അപ്പൊ ഞമ്മക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നമ്മൾ അറിഞ്ഞൊണ്ടിരിക്കും
മ്മ്
ഞമ്മളെ രീതിക്ക് അത് നമുക്ക് അത്യാവശ്യം യാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ മദ്രസെൽ വിട്ട് പഠിപ്പിക്കണം എന്നാണ്
ആ ഇവിടെങ്ങ് മുസ്ലിംസ് സ്വത്ത്‌ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് മദ്രാസിലാണ് സാധാ ഇങ്ങനെ നമ്മള് ടി വി യിലൊക്കെ ആണേലേവേ പക്ഷെ ഇത് എന്താന്ന് എനിക്ക് അങ്ങോട്ട്- അറിയത്തില്ല അതാ ഞാൻ ചോദിച്ചേ ആ അതെ ക്രിസ്ത്യൻസ് ആ
സംസാരം എങ്ങനെ ഉണ്ടെന്ന് മനസ്സിൽ ആയി അതുശരി അപ്പൊ നിങ്ങൾക്ക് ബൈബിൾ സംഗതിയാണ് അ ല്ലല്ലോല്ലെ ആഹ് അതേപോലെ നമുക്ക് ഇവിടെ ഖുർആൻ നല്ലതാണ്
അത് ഖുറാനെ പറ്റിയൊക്കെ എനിക്കറിയാം എനിക്ക് മദ്രസ സംഭവമാണ് അറിയാത്തെ
ആഹ് ശരി അങ്ങക്ക് ഈ ഖുർആൻ എന്നുള്ള സംഗതി നമ്മുക്ക് ഓ ഓത് നേനൊക്കെ ഒരു രീതി ഉണ്ട് ഞമ്മുക്ക് കണ്ട പോലെ ഓതാനൊന്നും പറ്റത്തില്ല അപ്പൊ നമുക്ക് ആ രീതിക്ക് ഓതണം അയ്ലുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ അറബിയാണത് മൊത്തത്തില് അപ്പ അത് അത് നമ്മള് അറബി വായിക്കണ മാതിരി അങ്ങനെ വായിച്ചിട്ടും കാര്യമല്ല അതിന്റെ ഒരു ശൈലി ഇണ്ട് ഓതണ ഒരു ശൈലി ഇണ്ട് നമ്മക്ക് അത് കൊറച്ച് ആ അത് പഠിപ്പിക്കും അ തജവീത് അനുസരിച്ച് ആഹ അതെ അങ്ങനെയല്ലേ നിങ്ങള്ത് അതങ്ങന ആയിരുന്നു
ഉം ആ ഞങ്ങളടെ സൺഡേ സ്കൂള ആണ്
കേൾക്കനുണ്ടോ
ആഹ അത് കേട്ടിട്ടില്ലേ
ഇല്ലല്ല കേട്ടിട്ടില്ല
ആഹ് സൺഡേ സ്കൂള് ഞായറാഴ്ച ദിവസം സ്കൂള് ക്ലാസ് പോലെ
ഉം ഉം ഉം ബൈബിളിനെ കുറിച്ച് പഠിക്കുക
ആഹ്
ആഹ അതുപോലെ ആ ഇണ്ട് ഇണ്ട് അതാണ് ഞമ്മള ഓരോ ആചാരത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളേയ് ഞമ്മൾക്കത് നിർബന്ധമാണ് നിങ്ങൾക്ക്? നിങ്ങൾക്ക് അത് നിർബന്ധ ആണല്ലോ അതേപോലെ നമ്മൾക്കത് നിർബന്ധമാണ്
ഉം
കാരണം അത് ഓരോ കയ്യിൽന്ന് പഠി പടിച്ചെങ്കിലെ അത്ക്ലിയറായിട്ട് പഠിക്കാൻ കഴിയള്ളൂ
ആഹ ആഹ
പഠിച്ചെങ്കിലാണ് അത് മക്കൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ
ആഹ ആ
ഞമ്മളെത്ര പഠിപ്പിച്ചെടുത്തോളും അത്രത്തോളം എത്തൂല നമ്മളൊക്കെ അങ്ങന പഠിച്ചു പോന്നൂന്ന് പറ പ്പണ്ട്കാര്യല്ല ച്ചെങ്കി അത് നമ്മള് പറഞ്ഞ് കൊടുക്ക്ണതും ആ പഠിച്ചോര് പറഞ്ഞ് കൊടുക്കുന്നതായിട്ടും മാറ്റേണ്ടാവല്ലോ
ആ അതെ ഉം
ക്കാരും അങ്ങനെയാണല്ലോ അയ്നൊക്കെ
ഉം ഉം
അപ്പം അത് നമുക്ക് നിർ പിന്നെ നമ്മള് നിസ്കാരത്തിലും കാര്യങ്ങളിലും ഒക്കെ അതാണ് ഓത് തുന്നതും ദിക്കർകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം അതൊക്കെ നമ്മൾ തെറ്റിച്ചോതിയാൽ നമ്മക്ക് നിസ്കാരം റെഡി ആകൂല എന്നാണ്
ആഹ അതെ
നമ്മള് ഒരു മുസ്ലിംസിലെ നിസ്കാരം എന്നുള്ളത് ഞമ്മളൊരു ഒരു നിർബന്ധ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിസ്കരിക്കാത്തോല് അമ്മള്‌ മുസ്ലീങ്ങളല്ല
ഓ അങ്ങനെ
അപ്പ പിന്നെ അമ്മക്ക് നിസ്കാരത്തിന് ചെല്ലൽ ണ്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെങ്കിലേ ആ നിസ്കാരം ഞമ്മക്ക് റെഡി ആവുള്ളൂ അപ്പൊ അതൊക്കെ ഇങ്ങനെ പഠിപ്പ ച്ച ഓരോന്ന് പഠ ഒരു ഭാഗം നമുക്ക് കുർആനെ പറ്റി ഒരു ഭാഗ നമ്മളെ മനുഷ്യ മ്മാരോട് എങ്ങെനെ പെരുമാറണംന്ന് വെ
ആ അത് നല്ലതാ
ആ ഒരു ഭാഗം നമ്മളെ ഇബാദത്തും കാര്യങ്ങളും അങ്ങനെ കൊണ്ട് നടക്കണം അങ്ങനെ ഓരോരോ ബുക്കാ ഓരോരോ ഭാഗങ്ങളായിട്ട് പിന്നെ പണ്ടത്തെ ഓരോ ചരിത്രങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളഐക്ക് ആക്കണ ഒരു രീതി യിലാണത് അപ്പ നമുക്ക് ഓരോന്ന് ങ്ങനെ ചെയ്യാ ആ ഓക്കേ